ആഹ് കേക്ക്ന്നില്ലേ
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ഇണ്ട് എന്താണ് ഇപ്പ കാണാല്യല്ലൊ അന്നെ
ആഹ് ഇപ്പ ഇല്ല പഠിച്ചോ
ഇല്ല പഠിച്ചീല്യ ഒര് ഇത് കിട്ടീല
ആണോ
ആഹ് ഇയ്യ് പഠിച്ച്
ഞാൻ കൊറച്ച്
ആഹ് ആഹ് ആഹ് എങ്ങനെണ്ട് പഠിക്കാൻ സുഖണ്ടത്
എന്തൊരു കട്പ്പാ ഒന്നും മനസ്സിലാവുന്നില്ല കൊറേ നോക്കി ബാക്കി അവിടെ വെച്ച്
ഏഹ് എപ് കൊറേ ഹ് ഇക്കിപ്പ എത്ര മൊഡ്യൂളായി
ഇപ്പോ നാലെണ്ണത്തില് മൂന്നെണ്ണം വേ
ആഹ്
അയില് രണ്ടെണ്ണത്തിന്റെ പരീക്ഷ
തീരോ വെച്ചിട്ട് ഏഹ്
ആണോ
രണ്ടെണ്ണം ഉണ്ട്
ആഹ് രണ്ടെണ്ണം
അയ്യോ ഞാൻ വിചാരിച്ചെ ഒന്നാന്നാ ഞാന് രാവിലെത്തൊന്ന് നോക്കാച്ചിട്ട് നിക്കേനി
ആഹ് രൺ ണ്ടെണ്ണം ഉണ്ടെന്നാല് ഞാൻ ഒന്നിന്റെ പകുതി പോലും കഴിഞ്ഞിട്ടില്ല
മ്മ്
ഇനിപ്പോ ഇപ്പൊ എന്താക്കാനാ ഈ സമയത്ത്
ആഹ് അതന്നെ എല്ലാം കൂടി ഒപ്പറം അവര് കൊണ്ടുവെച്ചിട്ടല്ലേ
ആഹ് എഴുതാനുണ്ട് പഠിക്കാനും ഉണ്ട്
പഠിക്കാനുമുണ്ട് ഒക്കെ കൂടെ ഒപ്പരം വക്കണ്ടല്ലാ ആദ്യേ വർ ക്കൊക്കെ ആദ്യേ തെരാണെങ്കി ഇമ്മക്ക് അതൊക്കെ ഇപ്പ ചെയ്തക്കാ അത് ഇത് എക്സാമും ഒരു ടൈമില്
ആഹ് ഇപ്പൊ എഴുതി കഴിഞ്ഞോ
ഞാൻ എഴുതാ കൊറച്ചെഴുതി അത് പിന്നെ എനിക്ക് എഴുതാ ഒരു മൂടൊക്കേനു പ്പ്യ ഞാൻ അങ്ങനെ ഇരുന്ന് ഇരുന്ന് എഴുതി പക്ഷെ മറ്റേന് വല്യയൊരിതില്ല
ഞാന് എഴുതിപ്പകുതിയായിന് ഇനിയും ഇല്ലേ കൊറേയില്ലേ എഴുതാനും
ആഹ് കൊറേണ്ട് എഴുതാന് ഒരു അഞ്ച് പത്ത് പേജോളം ഒണ്ട് എഴുതാന് ഞാനയില് ഒരു അഞ്ചു പേജ് എഴുതി വച്ചിക്കണ്
ആഹ് ഞാനാകെ മൂന്ന് പേജാ എഴുതിയെ
ആഹ് അതെ ഇതിനിയിപ്പ വാക്കി അഞ്ചു കൂടി എഴുതണേ അടുത്ത് വെച്ചേക്കണെ അയിലൊക്കെ എഴുതാ ഒള്ളൊക്കെ അത് നോക്കീട്ട് വെക്കണം
ആഹ് ഇന്നിനൊന്നും പഠിച്ചീലാ
ഞാനൊന്നും പഠിച്ചീലാ ഞാൻ തൊടങ്ങണ് ഞാൻ രാവിലത്തെ ഇരുന്നിട്ട് ഒരെക്സാം അല്ലേ ഇച്ചിരി രാവിലെ ഒക്കെ ഇരുന്ന് നോക്കാച്ചതാ ഇനിയിപ്പോ രണ്ടെണ്ണം അല്ലേ
രാവിലെ ഒന്നു പോലും തീരൂല
ആഹ് ഞാൻ ഞാൻ വിചാരിച്ച് ഇന്നലെ ഒന്ന് ജെസ്റ്റ് നോ ക്കി വെച്ചാല് എന്തേലൊക്കെ തട്ടി വിട്ട് എഴുതാം പറ്റുന്ന് കൊറേയുണ്ടല്ലേ
ആഹ് പഠിപ്പിച്ചത് കൊറച്ചൊക്കെ കേട്ടത് ഓർമ്മയുണ്ടേല് ചെറുങ്ങനൊക്കെ ഇതാക്കാം എന്നാലുണ്ട് വല്ല്യതാ
അയിന് നമ്മ
എങ്ങനേ
നാളെ സാറ് വരുവോ നോക്കിയ
നാളെ വരും അതെപ്പളാ വരാതിരിക്കല് വരും ഒക്കെ ചെയ്യും
ആഹ് ഞാന് അയാള് വരാണ്ടക്കാ വേണ്ടി പ്രാർത്ഥിക്കുന്നേ എന്നാ ക്ലാസ്സില് കേറണ്ടല്ലോ
ആഹ് ഉച്ച കഴിഞ്ഞിട്ടാ അപ്പൊ ഉച്ചേന്റെ ആഹ് ഒരു സമയത്ത് വേണേ പഠിക്കാം
ആഹ് നോക്കാം ഇനിയിപ്പം ആഹ് മെ മറ്റേ മിസ്സ് വരോ നാളെ ലീവെടുക്കണെ
അതിന്റെ കാര്യം അറിയില്ല ഇതെന്തായാലും വരുന്നാ പറഞ്ഞേ
ആഹ് മിസ്സിൻ്റെ ഒന്നും ചെയ്യാനില്ലല്ലോ
ഏയ് അതൊന്നുമില്ല
ആഹ് ഇനി വന്ന് കഴിഞ്ഞാ കൊസ്റ്റ്യൻ ചോയിക്കലാവും
ആഹ് ചോദ്യം ചോയിക്കും അത് വായിച്ച് കഴിഞ്ഞോ
അധികം ഞാൻ വായിച്ചിട്ടൊന്നുല്ല ഞാനും മിഷിരിയും പിന്നെ ലീവ് ആയതോണ്ട് പിന്നെ അധികങ്ങട്ട് നോക്കാൻ നിന്നില്ല
ആഹ് അത് കഴിഞ്ഞ ആഴ്ച എങ്ങാനും പഠിപ്പിച്ചതാ
ഏഹ്
അത് കഴിഞ്ഞ ആഴ്ച്ച എങ്ങാനോ പഠിപ്പിച്ചേ പക്ഷെ വന്നാ ചോദിക്കും കറക്റ്റ് ഓർമ്മണ്ടാവും
ആഹ് ഓർമ്മ ഉണ്ടാവും എന്തെങ്കിലും പറയമ്മക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടേനീന്നോ
എന്ത് പറഞ്ഞാലും ചോദിക്കും അപ്പൊ ഇത് വേണ്ടേ അത് മാത്രം മതിയോന്ന് ചോയ്ക്കും
ആഹ് എന്തോരു കഷ്ട തലവേദന ആവ്ണ്ട് എല്ലാം കൂടെ
ഉം ഒറങ്ങീയിട്ടില്ല ഇന്നലിം മര്യാദക്ക് ഒറങ്ങിയില്ല ഇന്നും ഒറങ്ങിയില്ല
ആഹ് എന്തോ ഒരു ഭയങ്കരായിട്ട് അടെ കേറി അന്ന് തൊട്ട് തൊടങ്ങിയതാ
ആഹ് ഇനി ശനി ഞായറും ചെലപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാവും ശനിയാഴ്
ശനിയും ഞായറും അയ്നെന്താ അവർക്ക് ശനി ഞായറും തിങ്കളാഴ്ച്ചത്തേക്കുള്ള സാധനം ഉണ്ടാവില്ലെ
ആഹ് ഇഷ്ടം പോലെ ഉണ്ടാവും അയ്ൻ്റ എടക്ക് വേറെ എവിടെങ്കിലും പോവണ്ടി വരും
ആഹ് അതാണ്
ഉം ശനി ഞായറും ഇപ്പോ കേൾക്കുന്നന്നെ പേടിയായിട്ട് കൊ ഇള്ളതെല്ലം കൂടെ തരും
ആഹ്
എന്താ ചെയ്യാ
പറഞ്ഞിട്ട് കാര്യല്ല എന്തൊരു കഥയ അതല്ല ഈനിപ്പോ ഓരേ കൂടെ ടൂർ പോവ്ണ്ടോ ക്ലാസ്ന്ന് ഓര് പറയുന്നെന്
പോണംന്ന് വിചാരിക്കുന്നുണ്ട് നീ പോവുന്നുണ്ടോ
ഞാനും വിചാരിക്ക്ണ്ട് പിന്നെ എല്ലാരുടി പോവുമ്പോ ഒര് രസല്ലേ
ആഹ് ഇതിന്റെ എടക്ക് ഇപ്പം അതൊക്കെയല്ലേ ഉള്ളു
അതെ ഓര് ഏഹ് ഒറപ്പിച്ചില്ലല്ലോ അങ്ങോട്ടെന്നെയാന്ന്
ഏഹ് ഒറപ്പിച്ചില്ല ഇപ്പൊ എല്ലാരോടും പറയ്ന്നുണ്ട് ഏതേലും ഒരു സ്ഥലം പറയാന്
ആഹ്
നിനക്ക് ഏതാ ഇഷ്ടം
ഒറപ്പിക്കട്ടെ ഓര് തീരുമാനിക്കട്ടെ എന്നിട്ട് നോക്കാം എങ്ങോട്ടാണ് അയ്ന് എത്ര പൈസ വരുണ്ട് അങ്ങനൊക്കെ നോ ക്കീട്ട്
ഒരു സ്ഥലം പറഞ്ഞു കൊടുക്ക് നീ വെറുതെ നിനക്ക് കൊറെ അറിയില്ലേ
പക്ഷെ ഓര് അത് മൈൻ്റാക്കൊന്നും ഇല്ലല്ലൊ വെറുതെ പറഞ്ഞ് കൊടുക്കല്ലേ
ഉം അതൊക്കെ സെറ്റാകാം നീ നല്ല സ്ഥലാണ് നമ്മക്ക് ഇതാക്കാം
ആഹ് അതെ
അതൊന്നും ആലോയ്ക്കണ്ട
ഏഹ്
എല്ല നല്ല സ്ഥലാണെങ്കിലേ നീ പറയുന്നത് നോക്കാന്ന് പറയാ
ആഹ് അതെ അതെ
ബാക്കിള്ളവരുടെതൊന്നും നോക്കണ്ട
ആഹ്
ഉം എവിടെയാ നിനക്കിഷ്ടം?
ഏഹ്
നിനക്ക് എവിടെ ഇഷ്ടം?
ഞാന് എവിടെങ്കിലും പോയി തണുപ്പൊക്കെ ഇപ്പൊ മഴയല്ലെ കോടൊക്കെ വരുന്ന സ്ഥലത്ത് ജസ്റ്റ് പോവാനല്ലേ അപ്പൊ അങ്ങന്ട്ട് പോയി വരാനിരിക്ക
ആഹ് നീ എന്തെ ചോയിച്ചെ?
ഏഹ് ഞാൻ നീ ഫുഡയ്ച്ചോന്ന് ചോയ്ക്കെ.
ഇല്ല കഴിക്കണം. ഇതൊന്ന് തീർന്നിട്ട് വേണ്ടേ കഴിക്കാന്. നീ കഴിച്ചോ?
ഏഹ് എന്തെനേരം വൈക്ണ്, എപ്പ കഴ്ച്ച്ട്ട് കെട്ക്കാനാ?
ഇപ്പൊ കൊർച്ചയിഞ് കഴിക്കാം.
എനിക്കാണെ ക്ഷീണാവ്ണ്ട്പ്പോ രണ്ടൂസ്ത്തെ തെര കൂബ് കേട്ട്
ഭക്ഷണം കഴിച്ചോ?
ഓഹ് കഴ്ച്ച് കഴ്ച്ച്. അത് പിന്നെ അമ്മ തീറ്റി തന്നോണ്ട് അതണ്ട് കഴ്ച്ച്.
ആഹ് അത് കഴിഞ്ഞ്. അത് കഴിഞ്ഞ്ല്ലെ അതോണ്ട്?
ഏഹ്
അതോണ്ട് അതവ്ടെ കഴിഞ്ഞ്ല്ലെ.
ആഹ് അതെ അതവ്ടെ കഴ്ഞ്ഞ്, ഇപ്പത് നോക്കണ്ട. മറ്റേ പിന്നിം മ്മളന്നെ തിന്നുമ്പൊരു ചട്പ്പല്ലേ.
ആഹ്, ഒറ്റക്കിര്ന്ന് തിന്നണ്ടേല്ലെ.
നീ നാളെ വെര്ലെന്നട്ട്?
നാളെ വരണോന്നാ വിചാര്ക്കുന്നേ വന്നിട്ടെന്താ ഇതൊക്കെ കൂടെയില്ലെ.
ന്നാലും പരീക്ഷ മിസ്സാവണ്ടല്ലോ.
മിസ്സായി ഇതിലും നല്ലത് മിസ്സാവുന്നതാ.
ഇന്റെണൽ മാർ ക്കൊന്നും കിട്ടൂല്ല.
എന്നാ വരാല്ലെ എന്തേലൊക്കെ എഴു
ആഹ് പോരണ്ടി അതാവുമ്പോ. രണ്ടു പിരീടാണ് അയ്ന്റെ അറ്റൻഡൻസെങ്കിലും കിട്ടൊല്ലോ.
ആഹ് അറ്റൻഡൻസ്‌ കൊറവാ. നിനക്ക്ണ്ടോ?
എനിക്ക്യാ എനിക്കിണ്ട് ഞാന് എന്ക്ക് എമ്പത്തഞ്ച്ണ്ട്.
എനക്ക് അയ്മ്പത്തൊമ്പതാള്ളത്.
ആഹ് അതാ പർഞ്ഞെ ലീവാക്ക്യാ അത് ഇനി കൊറിയും ലീവാക്കുമ്പോ ഒരു പെർസെന്റേ ജൊന്നല്ല കൊറയ നാലും അഞ്ചൊക്കെ പെർസെന്റേജുവെച്ച് കൊറയും.
ആറാ കൊറയ്ന്നേ നാലും അഞ്ചല്ല.
ഏഹ് അപ്പൊ പിന്നെ ക്ഷെ നീ നോക്കീയ്ന്യോ കേറാനും പണിയാ രണ്ടും
കേറാൻ പണിയാ ആഹ് അത് ഒരു ദിവസം പോ പക്ഷെ
ആഹ് ഒരു ദിവസം കൊണ്ട് പോവും.
ഒരു പിരിഡ് പോയാ രണ്ടെങ്ങാനും കൊറയും.
ആഹ് പിന്നെമ്മള് എത്ര കറക്റ്റ് പോയീന്ന് പർഞ്ഞാലും.
ആഹ്, അയിന്റെട്ക്ക് എല്ലാര്ടെ ഇതും കറക്റ്റിടുന്നില്ല തോന്നുന്ന്. പോയേന്ള്ളതന്നെ ഇല്ല എനക്ക്. ആകെ ഒരു മൂന്നോ നാലോ ലീവാ എട് ത്തത്. അപ്പത്തിനേക്ക് അയ്മ്പത്തൊമ്പതായി.
ആഹ് ഇനി ഇനി ഇനി കൺണ്ടൊണേഷനൊന്നും വരൂലേ ര്ക്കും ലാസ്റ്റിലേക്ക് വരുമ്പോ ഞാനിപ്പോ ആ ലീവ് എടുക്കാണ്ട് പോയതോണ്ടയ് ഞാ രണ്ടൂസം ലീവെട്ത്തപ്പത്തേക്ക് ഇത്രയായി പിന്നെ
നീ അവടെ കെട്ക്കലാണോ എൺപത്തെട്ട് ശതമാനൊക്കെ
ഏഹ്?
നീ അവിട്ന്ന് വര്ത്തില്ലേ നിൻക്ക് എൺമ്പത്തെട്ട് ശതമാനൊക്കെ
പെരേല്ണ്ട് ഞാൻ രണ്ടൂസം പിന്നെ ലീവാക്കി മടിട്ച്ചപ്പോ. അപ്പൊ തന്നെ ലീവ് അറ്റ്ൻ്റൻസ് തീരുമാനയപ്പൊ പിന്നെ ഞാൻ പോ
ട്ടായിലെ അതാ ഞാപർഞ്ഞ് ആറ് ശതമാനങ്ങാനും കൊറയുംന്ന്
ആഹ് അപ്പൊ പിന്നെ ഞാനതാ പോന്നത്.
ഓഹ്.
ആഹ്.
ഇനിയിപ്പ എനക്കാണേ വരാതിരിക്കാനും പറ്റൂല. ആഹ് എല്ലാരും കെട്ന്ന്.
ആഹ് ആഹ്.
അവടെ കേട്ന്നോ?
ആഹ് ഇവടിം കടന്ന്ക്ക്ണ് കാണുമ്പോ കൊതിയാവാ അങ്ങനെക്ക കട
ആഹ് ന്നമ്മൾ ഇങ്ങനെ അന്നും അങ്ങനെ അന്ന് വിചാരിച്ച് കോളേജൊക്ക എത്തിയാ ഒറങ്ങാന്ന് പ്പഅതുല്ല.
എന്തൊരു കഷ്ടാ. ഇനിപ്പോ ഒറങ്ങാം പറ്റോ ഒറങ്ങട്ടെ വേഗം മതി എഴ്തി ക്ക് വയ്യ. ഇനി നാളെ അവടിട്ട് ഇര്ന്ന്ട്ട് എഴ്താ. ഞാന് ഇല്ല്യേ ഞാ അഞ്ച് പേജ് അല്ലെ വായ് അഞ്ചു പേജ് എഴ്തി വച്ചിട്ടൊള്ളൂ വേറൊന്നും ഞാൻ ചെയ്തില്ല മ്മേ
ആഹ് അതയ്തീലേ ഞാനൊരു മൂന്നും കൊണ്ടിരിക്കാ.
ആഹ് അത് വേഗ എഴ്തിക്കോ കൊർച്ച് പേജ് എഴ്തിച്ച് ബാക്കി ക്ലാസ്സ്ന്നങ്ങട് എഴ്തിയട് തീർക്കാ.
ആഹ് അങ്ങനെ അങ്ങ് തീർക്കാലെ. എന്തേല ആയ്റ്റൊന്ന് തീർന്ന് ക്ട്ടിയാ മതി ഇല്ല നാളെ വരാ.
ന്റെ പിരീഡാ പിന്നെ കൊസ്‌റ്റ്യനൊക്കെ ചോയ്ച്ച്ട്ടാവും കേറ്ആ.
ആഹ് ന്നാ നേർത്തെ എറങ്ട്ടോ നാളെ.
ആഹ് ഞാ അറങ്ങണ്ട് ഇയ്യ് എങ്ങനെയാ അവ്ട്ന്നാ കേറ്ന്നാ ബസ്സ്?
ആഹ് ഇവിട്ന്നന്നെ കേറാ നീ അവടെ താഴെ ന്ന്ന്നാതി.
അയ്ക്കോട്ടെ ഞാ വിളി
ആഹ് ആഹ് ന്നാ ശരി.
ഓക്കെ ബായ്.
ബായ്.